ആഹ്
കേക്കണില്ലേ ഉം ഉം പറയ്
പിന്നെ എന്താ സുഖാണ് ഇങ്ങനെ പോണു
ഉം ഉം അങ്ങനെ അവിടിം കിട്ടില്ലെ പൈസാന്ന് പറയാ
കഷ്ടകാലം പിടിച്ചവർക്ക് എല്ലാതും കഷ്ടകാലം തന്നെ
ഇനി ഇപ്പൊ വേറെ എന്തെേലൊക്കെ ഇങ്ങനെ നോക്കണം വിചാരിച്ചു ക്കുമ്പളാണ് ഇങ്ങനെ വന്നത് അടുത്ത പ്ലാന് ഇതെന്നെ ഓരെ നമ്മള പഠിച്ച ഓരു പറഞ്ഞീനി എന്താ ആഹ് അവരും പടിച്ച അവിടെ പറഞ്ഞീനി ഇങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ടും എന്താണ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ വേറെ എന്തേലൊക്കേ റെഡിയാക്കി തരുന്നൊക്കെ പറഞ്ഞീനി അപ്പോ ഓര് ഇനി ഇങ്ങനെ ഓരോരുതൊക്കെ ഇങ്ങനെ വിട്ടെര്ണ്ട് ഇനിപ്പോ ഒന്ന് മഴയൊക്ക ഒന്ന് കഴിയട്ടെ ന്ന് വിചാരിച്ചു നിക്ക
ആഹ്
പോവണംന്നുണ്ടെങ്കില് അല്ല വീട്ടിലിരുന്ന് ചെയ്താലും മതി
ആഹ്
അങ്ങനെ പോവണംന്നൊന്നും ഇല്ലല്ലോ ഉം ഉം
കുട്ട്യാളെങ്ങോട്ടൊക്കെ എത്ര മണിക്കൊക്ക വരവ്
ഓര് നേരത്തെ പോവും ഏഴേമുക്കാലിനു ഒരെ ബസ് വരും
ഉം എല്ലാരും പോവോ നാലാളും പോവോ
മൂന്നാള്
മൂന്നാള് ആഹ്
ചെറുത് മൂന്നാളും പോകും ഓര്ക്ക്‌ മദ്രാസ ഒക്കെ അവിടെ തന്നെയാണ്
ആഹ് രണ്ടും പാടെ ഉള്ള ആയിക്കാരംലെ
ആഹ് ആഹ് രണ്ടും കൂടി ഇള്ളതാണ്
ആഹ്
പിന്നെ എന്താണ് ഓര് വരാന് തിരിച്ച് വരാന് നാലേ മുക്കാലൊക്കെ ആവും നാലരവരേയാണ്
ഉം
പിന്നെ നാലേ മുക്കാലൊക്കെ ആവും വീട്ടിലെത്താൻ
ആഹ് അപ്പൊക്കിന് ഏഴ്‌ ഏഴേ മുക്കാലാമ്പൊക്കിന് ഒക്കെ കഴിയോ
ഓഹ്
ഉം എത്ര മണിക്കാ അപ്പൊ നീക്കല്
ഏഹ് ആറ് മണീന്റെ മുന്നൊക്കെ തന്നെ എണീക്കൊളു എന്നാ തന്നെ ആവുന്റെ
ഇന്നിട്ടാവോ ആഹ്
ഞാന് ഒക്ക ഫാസ് റ്റായ്ട്ട് ചെയ്യും
ആഹ്
ഇങ്ങള്തൊക്കെ എങ്ങനേണ് എപ്പളാ പോവല്
ഞങ്ങളത് ഒമ്പതര ആവുമ്പക്കിന്
ആഹ്
നാലാളും പോവും
ഏഹ്
ഉം
പിന്നെ വല്ല്യോന് എന്താണ് എട്ടാ ക്ലാസ്സിലാ പഠിക്ക്‌ണ്‌ അല്ലേഹ് പത്ത് പ്ലസ്ടൂല് അഹ് പിന്നെ ഓന് എന്താണ് എട്ട് മണിക്കെറങ്ങിയാ മതി
ആഹ്
ആഹ് അപ്പൊ പിന്നെ ആഹ് ഒരോരോ മൂന്നാളൊരു സ്കൂളാ.
ആഹ്
ഓന് തിരിച്ചെരാന് നാലര അഞ്ചുമണിയെക്കാവും.
ആഹ് അപ്പ അത് വരെ റെസ്റ്റാണ്.
അതുവരെ റെസ്റ്റ് വന്നഴിഞ്ഞാ പിന്നെ നമുക്ക് തെര്ക്കന്നെ
ആഹ്
പിന്ന രാത്രി വരെ ഒറങ്ങോളം ഓലെ പിന്നാല നടക്കണം.
ഉംഹ്
ഉംഹ്
ന്നിട്ട് വീട്ടിലിപ്പാരക്കെ?
ഇപ്പം ആഹ് എന്താണ് ഇമ്മ ഒറ്റക്കന്നെ ഒള്ളവ്ടെ. ഞാൻ ൻ്റെ വീട്ടിക്ക് പോന്നക്കാണ്.
ആഹ്
ഉംഹ് ഇന്ന് രാവിലെ വന്നതാ
അവിടെ ഇയ്യും ഹസ്ബന്റും ഉമ്മേം ഇപ്പേം മാത്രാ?
ഉപ്പല്ല്യാ പ്പ മരിച്
ആഹ് ഹസ്ബന്റോ? നാട്ടില്ണ്ടോ? ആഹ് ആഹ് അപ്പൊ കുട്ട്യളും ഉമ്മേം മാത്രേള്ളൂ?
ഏയ് കുട്ട്യാളൊക്കെ സ്കൂള് പോയി. ഞാൻ നിപോവും. അല്ല. ഇന്ന് ഇവിടെ നിക്കും. ആഹ് അത്രേള്ളൂ.
ആഹ് അപ്പന്ന്മ്മ ഒറ്റക്ക്കെട്കോവ്ടെ?
വ്ടെ കാക്കാരെ വീടൊക്കട്ത്ത്ണ്ട്.
ആഹ് അട്ത്തുണ്ടാവല്ലേ.
ആഹ് അപ അങ്ങട്ട് പോകും. ഒക്ക അടുത്തടുത്തന്നായതൊണ്ടേ പ്രശ്നല്ല്യ ഉംഹ് ഉംഹ്
ഇപ്പ വീട്ടില് ഇപ്പാന്റെ വീട്ടിലാരൊക്കെ?
എന്റെ വ്ടെ എന്റെ വീട്ടില് ഇവിടെ. ആങ്ങളമാര്ണ്ട്, നാത്തുമാര്ണ്ട് അങ്ങൻത്തെ എല്ലാരുണ്ട്.
പെൺകുട്ട്യാളൊറ്റക്ക് ഇയ്യാ.
അല്ല ന്റെ താ
ഉം ആഹ്
ഉം നാലാള്
ആഹ്
ഉം താഴെരണ്ടാളും മേൽ രണ്ടാളും നിങ്ങള് വലിയ ഫാമിലിയാല്ലേ ഏഹ് അഹ് ശരി ഏ ആരൊക്കെയുണ്ട്
അല്ല അന്റെ വീട്ടിലാ ഞാൻ പറയ്ണ
ഏ അഹ് ശരി
ആങ്ങളാര് കൊറല്ലേ
ആഹ് ആഹ്
ഇന്റെ വീട്ടില് രണ്ടാങ്ങളാരുള്ളൂ?
അല്ലേ ഇൻക്ക് നാലാളുണ്ട് ഉം ഉം
ഇനിക്ക് രണ്ടാം ആങ്ങളാരും ഞാനും
ഏഹ്
ഉം പിന്നെ ഹസ്ബൻഡന്റെ വീട്ടില് ഞാനും ഇമ്മ ഇപ്പിം ഭർത്താവും കുട്ടികളും മാത്രന്നള്ളു ഒരാണ് ഒരു പെണ്ണ് ഇവടെ
ഉം ഉം ഉം ശരി ചക്ക അരിയാണ് ചക്ക ഒരു പണി കിട്ടീണ്
കട്ടിക്ക്ണോ വറുതെ ഇരു വറു തെ ഇരിക്കണ്ട അങ്ങനെ ഉച്ചക്ക് ഉറങ്ങല്ണ്ടോ
ഫ്രീയാണെങ്കിലൊക്കെ ചെലപ്പം അതൊക്കെ ഓരോ മൂഡിനനുസരിച്ചാണ്
അതെ
ഉം അവിടെ
ഞാനും അതെ ഇങ്ങനെ വർക്കൊന്നും ഇല്ലെങ്കി ഞാനും ഒറങ്ങൂം ദേ ഇപ്പോ ഈ വർക്ക് ഉണ്ടാവോണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണല്ലോ വി ജസ്റ്റ് ഇങ്ങനെ തീർക്കാണ്
ഉം അതെ അതന്നെ എല്ലാരെ അവസ്ഥയും
ആഹ്
ഉം ഇടുക്കണോ ഞാതാക്കും ഉം ഇവിടെന്നിട്ട് കുട്ടികളൊക്കെ എപ്പള വരാ അത് അരിഞ്ഞു വെക്ക ഉമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ളോണ്ട് ചക്ക നല്ലതാണല്ലോ
ഏഹ്
ശു ആ അപ്പൊ പിന്നെ അരിഞ്ഞ് വച്ചാല്
ഉം
ഒരു മിനിറ്റ്
ആഹ്
ഇപ്പ സിനോ ഉമ്മാന്റെ ഫൊണ്ക്ക് വളിച്ചാ ഇത് കട്ടാക്കാൻ പറ്റൂല ഉമ്മാ വിളിച്ചിണ്ട് ഇപ്പ തന്നെ വിളിക്ക്ട്ടാ ഹലോ ഹലോ ആ ആ അത് വേറൊരു വേറൊര് ഫോണ് വന്നതാണ് ആ ആ വേഗം വിളിച്ചോക്ക് എന്തിനാ വിളിച്ച ചോയിച്ചോക്ക്ട്ടോ ഉം അ അമ്മായിന്റെക്ക് വിളിച്ചോക്ക്ന്ന തസ്ലി അമ്മായിന്റെക്ക് ഉം എന്തെ ഇമ്മമാക്ക് സുഖല്യാ പറഞ്ഞാണ്ടേ പോയതേനി അങ്ങട്ട് അപ്പൊ അവിടന്നാ വിളി ച്ചത് അപ്പം എന്തെയാവോ ഇപ്പാന്റെക്ക് വിച്ചിട്ട് കിട്ടുണ്ടോ പ്രായായി കടക്കേനി
ആഹ്
ഉം അഹ് വൈറ്റ്ന്ന് ഛർദിക്ക്ണ്ട് പറഞ്ഞാണ്ട്
ആ ആ അവിടെ എടുത്താ
ആഹ് ഞങ്ങക്ക് അട് ത്ത അടുത്താണ് ആ ആ ഉം കൊഴപ്പം കൊഴപ്പൊന്നുംല്ല പ്പാന്റെക്ക് വിൾച്ച് ഉം ഉം അങ്ങനെ പോയോടുത്ത്ന്ന് പിന്നെ വിളിച്ചുമ്മളേ ഉം എന്താ അറിയില്ലല്ലേ ആ ആ ആഹ് ഞ്ഞ്എപ്പഴാ ചോറ്ന്നല് ഓ നല്ലതാണല്ലോ ഇത് ഇങ്ങനെ നുറുക്കി ഫ്രിഡ്ജില് വെച്ചാല് ആവശ്യത്തിന് അങ്ങനെ എടുത്ത് വെച്ചാതി
ആഹ് എങ്ങനെ ചക്ക കൂട്ടാനായിട്ടോ
ആഹ അങ്ങളോടെ അല്ല പഴുത്ത പറ്റൂല്ല കൂട്ടാനെ പറ്റുള്ളൂ കൂട്ടാൻ വെച്ചിന്നും
ആഹ്
ഉം
ഇബടെ ഷുഗർ അല്ല പ്രഷറാണ് ഇമ്മാക്ക്
ഏ അഹ് ശരി എല്ലം പേടിയന്നെ
ഒക്കെ പേടിന്നെയാണ്
ഷുഗറും പ്രഷറൊക്കെ
ഉം ഇജ് ഇന്റെ സിവൽ ഇല്ല അയ്ന്റെത് അഹ്കുടിക്കണ്ടോ അന്റെമ്മ
ആ അത് കുടിച്ചീന്നു അന്നതൊക്കെ എന്താന്നോ കുടിക്കണ സമയത്തൊരു ഇത്ണ്ടാവും പിന്നെ ഇല്ല അങ്ങനെയാണ് അയ്ന്റെ സിസ്റ്റം ഉം അതാണ് ഇൻക്ക് അയിനോടൊരു ചെറിയൊരു ഇത് വന്നത്
ആഹ്
ഞമ്മള് ആ ത്ര പൈസക്കെ കൊടുത്ത് കുടിച്ചാല് ആ ഒരു സമയത്ത്ണ്ടാവും കര്ന്റ് പിന്നേം ഓഫ് ആയോ ജ്നാ തന്നെ ഉം ആ മോട്ടർ ആ ആ അതാണ് അപ്പോ പിന്നെ മ്മളെങ്ങനെ പറയാ ഒരാളോട്
അതാണ് ഉം ഓല് പറിണ് വരാതിെരിക്കാനുള്ളതാണ് ന്നല്ലേ പറിണേ
അഹ് സൈഡ് എഫക്റ്റ് വരാതിരിക്കാൻ
അതൊണ്ടുള്ള മാറൂല പക്ഷെ അത് മുലണ്ടാണ സൈഡ്എഫക് ആ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്യെ അത് ബടെങ്ങനെ വെക്കാ ട്ടോ ആ ന്നയികോട്ടെ ഉം ഉം പിന്നെ പ്പന്താ
അങ്ങനെ
ഫോണിങ്ങനെ ഷോൾഡറിൽ വെച്ചാ ഒരു വേധന ത് സ്പീക്കർ ആക്കാൻ പറ്റൂല ലേ
ഇല്യേയ് പറ്റൂലേയ് ആ ന്നപ്പൊ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമക്ക് ഇങ്ങനെ വ ത്താനം പറയാ
ആ അതെ
ഉം
എപ്പളാ ഫുഡ്
ഞാന് ഷോൾഡറിലും വെക്കാക്ക് പേടിയ കട്ടായി പോയാലോ വിചാര്ച്ചിട്ട്
ആ അങ്ങനൊര്ത്ണ്ട്
ഉം എങ്ങനെ ഫുഡാ അങ്ങനെയൊന്നുംല്ല തോന്നുമ്പടുത്തു കഴിക്കും.
ആരൊക്കെ ഇപ്പവ്ടള്ള്
ഇപ്പ ഞാനും ഉമ്മിം മാത്രേ ഉള്ളൂ.
ഉം, പ്രായായിണോ? ന്നാ
അല്ല അത്യാവശ്യം ഒരു അറുപത് വയസ്സൊക്കെ
ആഹ് ആഹ് ഉം പണിക്കെടു ക്കോ ഉം
കൊഴ്പ്പല്ല.
ഏഹ്.
ആഹ്.
ആഹ് വേറൊന്തെക്കെ.
വേറെ എന്താ അങ്ങനെ പോണു, ന്നിട്ട് കുട്ടിൾക്ക് വരുമ്പോക്കിന് ഞ്ഞ്എന്തേലും വേണ്ടിര്ലേ.
എന്തേലൊക്കെ ഉണ്ടാക്കണം.
ഉം എന്തൊല്ലാ ഡൈലി എന്താ ഉണ്ടാക്കുക.
അവർക്ക് അങ്ങനെയൊന്നുല്ല, ഇന്നലെ ഞാൻ മറ്റേ റെഡിമെയ്ഡ് ചപ്പാത്തില്ലേ.
ആഹ്
അത് വാങ്ങി വച്ചേക്കാണ്, അതൊരിക്കിഷ്ടമാണ്. അതാ ചൂടോട്ക്ക അങ്ങനെ ഏ അയില് നെയ്യോ അല്ലെ രാവിലെ ഒക്കെ ഉച്ചക്കത്തൊക്കെ രാവിലത്തൊക്കെ കറിണ്ടെങ്കി അങ്ങനെ കൊടുക്കും അല്ലെ തേങ്ങയും പഞ്ചസാ സാരം ഉള്ളിൽ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുക, പിന്നെ എന്തേ ബ്ര പട്ടുപൊരിയോ പഴം വാട്ടിയതോ പഴം പൊരിയോ അങ്ങനെ എന്തേലും ചോറുന്നൂല.
ആ അതന്നെണ് ഇബടി അങ്ങനെ തന്നെ എന്തെങ്കിലും ഒക്കെ വാണം സ് സ്കൂളിട്ട് വരുമ്പോത്തേക്കണ് ഇല്ലങ്കി ആണ്ട് ആ എന്തെങ്കിലുമൊക്കെ വാണം.
ഉം ഉം അതാണ് ഇഷ്ടം ഇന്നലെ മോനണ്ട് പറയണ് ങ്ങക്ക് നെയ്യപ്പോ കുയ്യപ്പോ ഒക്കെ ചുട്ടച്ചുടെ ഈ മഴയത്ത് ഞങ്ങൾ വരുമ്പോ തിന്നാന് പിന്നെ ഇതുണ്ടാക്കും ഈ വായക്കപ്പം. പഴണ്ടാവും വീട്ടില്. എല്ലാം പഴുത്ത പഴം കദളിപ്പഴക്കെല്യ ആഹ് അത് പിന്നെ അങ്ങനെ മൈദ അരി അരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ഉണ്ണിയപ്പത്തിന്റെ മാതിരി ഉണ്ടാക്കുവല്ലോ, പിന്നെ ഇതൊക്കെ എണ്ണപ്പൊരി ഡൈലി ആവു മ്പോള് കേടാണ് ഒരിക്ക് പറഞ്ഞിട്ട് മനസിലാവണില്ല. ഉം അതാണ് ഒരിക്ക് ഇഷ്ടം അതാണ്.
അല്ലെങ്കിൽ പിന്നെ ഈ അപ്പം ഉണ്ടല്ലോ രാവിലത്തായിട്ട് ക്കെ എന്തെങ്കിലും വേറൊരു കറിം എന്തെലും വൈകുന്നേരം കൊടുത്താ പിന്നെ
മാവ് ണ്ടാക്കി വെച്ചത് ല്ലേ.
ആ മാവ് ഉണ്ടാക്കിവച്ച അയിക്ക് എന്തെങ്കിലും വേറെ എന്തെലും ഒക്കെ ഇങ്ങനെ ഡൈലി മാറ്റി കൊടുത്താലും കുഴപ്പല്ല.
ഉം ഉം അതാണ്.
ഉം ഉം
രാവിലെ ഉള്ളത് തന്നെ ഓല്ക്ക് കണ്ടാൽ പറ്റൂല.
ആഹ് പറ്റൂല.
ഉം. അതന്നെ എല്ലാർക്കും അതെ ന്റെ കാക്കാന്റെ വീട്ടിലൊക്കെ ഓരൊക്കെ സ്കൂളിട്ട് വന്നാല് ചോർ അങ്ങട്ട് തിന്നും. അതുകൊണ്ട് താത്താക്കാ ടെൻഷൻ ഇല്ല. ആഹ് അങ്ങനെ ആദ്യ അങ്ങനെയണ്ട് ശീലാക്കി.
ആഹ ഇതെങ്ങനെ ഇന്റെ മ അങ്ങനെ ആദ്യം തന്നെ സ്കൂൾക്ക് പോകുമ്പോൾ എൽ കെ ജി വിട്ട് വരുമ്പോ ബസ് അറങ്ങണോട്ത്ത്ന്ന് കരഞ്ഞിട്ടാ വര്യ ഹ ഹ അവിട്ന്നേ കരഞ്ഞിട്ടാ വര്യ എന്താ എന്താ ചോയ്ച്ചിട്ട്
ആഹ ആ
ചോറാണ് പറഞ്ഞാ പറ്റിയെ ഇല്ല
ഉം ന്നട്ട് എന്താ ഇണ്ടാക്കല്
ഇതേപോലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും ഇന്ന് പ്പോ ഇന്ന് ഇപ്പ തട്ടിക്കൂട്ടാൻ ഒന്നും കാന് ഇല്ല അയില് അന്തംവിട്ട് ഇങ്ങനെ ഇരിക്ക
ആ അങ്ങനെ നമുക്കും വേണം എന്താണ്ടാ റെഡി ആയി
ആ ആ ആ തലേദിവസം കണ്ടച്ച പിന്നെ സുഖാണ്
ഉം ഉം ഉം പിന്നെ ഈ ബേക്കറി അങ്ങനത്തൊന്നും പിന്നെ ഞാനങ്ങനെ കൊണ്ടുവരലില്ല പിന്നെ ബ്രെഡും ബിസ്ക്കറ്റ് ഒറ്റയ്ക്കല്ല പിന്നെ ഉള്ള ഒന്നും ഒന്നും ആവൂില്ല റവ പറ്റൂല ഔല് പറ്റൂല
ആ ഇവിടെ അവില് കൂട്ടും ഇവിടെ അവിൽ ചെർക്കൻ നല്ല ഇഷ്ട പാൽച്ചായീല് കുതിർത്തിട്ട് ട്ട അങ്ങനെ കഴിക്കും.